ആഹ് ഹലോ
ആഹ്
അപ്പേ ഗുഡ് ഈവനിംഗ് പറഞ്ഞോ.
എന്തക്കേണ്ട് വിശേഷം?
നല്ല വിശേഷം ക്കാഹ് ചോറ് കഴിച്ച് ചോറ് ഉച്ചക്ക് കഴിച്ചു ഇപ്പോൾ ചായ കുടിച്ചു.
ചായക്ക് എന്തേര്
ചായക്ക് ഏത്തക്കാബോളി ഉണ്ടായിരുന്നു.
ആഹ്
ആഹ് ചായ കുടിച്ചോ?
ഞാൻ ചായ കുടിച്ചു. ഇന്ന് ചോർനന്താ സ്പെഷ്യൽ?
ചോറിന് ചിക്കൻ ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു.
ഉം ഇവടെ മീനും കോവക്ക ഉപ്പേരിം.
ആഹ് ആഹ് ആഹ് ആണല്ലേ ആഹ് കോവയ്ക്ക ഉപ്പേരി എനിക്കിഷ്ടമുള്ളൊരു കറിയാ.
ആ ഇവടെ വീട്ടില്ണ്ടാക്കിയത.
ആണല്ലേ ആഹ് ശരി ശരി. എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ?
കാലാവസ്ഥ ഇന്ന് ഇപ്പം മഴയൊന്നുല്ല.
ആഹ് ആഹ്
ഉം രാവിലെ ഇന്നലെ രാത്രിയക്കെ നല്ല മഴയായിരുന്നു.
ആണല്ലേ ഇവടെ നല്ല മഴയാണ് പകല് നല്ല മഴയായിരുന്നു ഇപ്പം വല്യ കൊഴപ്പല്ലാതെ നിൽക്കുന്നു.
ഉം
റ്റും മഴയക്കെ ആയിട്ട്
ആ ഇന്നലെ രാത്രി മുതലേ ഒര് ചീച്ചില് പോലെ മഴയിണ്ടല്ലോ നമുക്ക് പൊറത്തിറങ്ങാൻ പറ്റാ
ആഹ് ആഹ് ശരി ശരി ശരി ആഹ് ഇവടെ ഇപ്പേ ഇപ്പം കൊഴപ്പല്ല രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു.
ആഹ്
ആഹ് ശരി ആഹ് അതെ അതെ പിന്നെ ഫുഡ് ഫു ആ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടാണോ?
ആഹ് ഇഷ്ടൊക്കെ തന്നെയാണ് ആദ്യക്കെ പരീക്ഷണൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ അതൊന്നുംല്ല. അവടെ?
അഹ് ശരി ഇവടെ അത് ഉണ്ടാക്കാനൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു പിന്നെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കും.
ഉം ഇൻക്കും അങ്ങനെ നോക്കി ഇണ്ടാക്കാനെ ആ ഇൻക്ക് അങ്ങനെ നോക്കി ഇണ്ടാക്കാനൊക്കെ ആദ്യക്കെ ഇഷ്ടേന്നു. ഇപ്പം വല്യതാ അയിനോട് വല്യ ഇൻഡ
അതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് കൊണ്ടായിരിക്കും. ഉണ്ടാക്കി ഉണ്ടാക്കി ആഹ് ആഹ് ആഹ്
ഇപ്പല്ല്യ
ആ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുക്കെ ഉണ്ടാക്കോ?
ഇല്ല വെറൈറ്റി ആയിട്ടൊന്നുല്ല ഇല്ല അങ്ങനെ നമ്മള് ചെൽ ചെല സമയ ത്തൊരു മൂട് പോലെയാണല്ലോ.
ആ ഓക്കെ ആ അതെ അതെ അതെ ഇൻ അവടെ അച്ചാർ ഇഷ്ടമാണ് ഉണ്ടാക്കിയിട്ടില്ല. ആം ആഹ് ആഹ് ആഹ് അങ്ങനെ സ്പെഷ്യലായിട്ട് അ അച്ചാറ് വേറെ മാങ്ങാച്ചാറ് മാത്രം ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ വേറൊന്നും അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല ആഹ് മാങ്ങാച്ചാറാണ് ഇഷ്ടം പക്ഷെ എല്ലാരും വെക്കുന്ന മാങ്ങാച്ചാർ നോടങ്ങനെ താല്പര്യം ഇല്ല. എല്ലാ മാങ്ങാച്ചാറും ഇഷ്ടപ്പെടുകയില്ല. ആ അല്ല മാങ്ങാ നോർമലി വെക്കുന്നതന്നെ പക്ഷെ അതിങ്ങനെ കട്ട് അയിനെ മുറിക്കുന്നേ അത് വല്യ കട്ടിക്ക് മുറിക്കുന്നച്ചാറ് അങ്ങനെയൊന്നും ഇഷ്ടമില്ല. ചെറുതായിട്ട് കണ്ടിച്ച് അങ്ങനെ അങ്ങനെ
ആഹ്
എന്താ ഫുഡ് ഇഷ്ടം കഴിക്കാൻ
ഫുഡ് നമ്മള് സ്പെഷ്യലായിട്ട് വെക്കാണെങ്കിൽ ബീഫ് ബിരിയാണിയാണ് കൂടുതല് താല്പര്യം. ഉം. ചിക്കനെക്കായാലും ടേസ്റ്റ് അതാണല്ലോ ബീഫ് ബിരിയാണി
ആം
പിന്നെ അച്ചാർ എന്ന് പറഞ്ഞാ വെളുത്തുള്ളി കൈ കയ്പ്പക്കെ ഉണ്ടല്ലോ ആഹ് അത് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇതിനോട് വല്യ താല്പര്യംന്നും ഇല്ലാലോ ഇപ്പൊ ഒന്ന് നോക്കിയതാണ്
അഹ് ആഹ് ആ അങ്ങനെ എനിക്കും അങ്ങനെ അച്ചാറ് വേണംന്ന് അങ്ങന ആ നിർബന്ധമില്ല ചമ്മന്തികള് ഇഷ്ട
ആഹ്.
പിന്നെ ചമ്മന്തി ആ തേങ്ങ ഉണക്കി
ആഹ്
അങ്ങനെ വെക്കുന്ന ചുട്ടെടുക്കുന്ന ഉണക്കിയല്ല ചുട്ടെടുക്കുന്നത്. തേങ്ങ വെച്ചുണ്ടാക്കുന്നത്.
ആ പിന്നെ ഉള്ളി അങ്ങനെ ഉള്ളിയും മുളകൊക്കെ ചുട്ടുങ്ങാണ്ട് ഉണ്ടാക്കുവല്ലോ. ആഹ് അതും പ്രത്യേകത ആ കഞ്ഞീക്കന്നെ കഞ്ഞീക്കന്നെ മോക്ക് അത് ഭയങ്കര ഇഷ്ടാണ് ഒണക്കമുളകും ഒണക്ക ആ ഒണ ക്കമുളകും ഉള്ളിയൊക്കെ നമ്മള് ചുട്ടുങ്ങാണ്ട്
ആഹ് അതെ അതെ ആഹ് അതെ അതെ അത് ഇഷ്ടമാണ് ആണല്ലേ ആഹ് ആഹ് ആഹ് കുട്ടികൾക്ക് ഇഷ്ടമാണ് കഞ്ഞി ഒക്കെ കുടിക്കാന് സ്പൂൺ വെച്ച് കോരി കു ടിക്കാനായിരിക്കും പിന്നെ ഇഷ്ടം ആഹ് ആഹ് ഉം ഉം ആൾക്ക് ചമ്മന്തി ആദ്യ ഇഷ്ടോണ് ആണല്ലേ അയിശരി അപ്പൊ വേറെന്നും ഇറച്ചി അങ്ങനന്നും കഴിക്കേലാ
ഒക്കെ കഴിക്കും അതല്ലേ ചമ്മന്തി അതൊക്കെ കഴിക്കും പക്ഷെ ചമ്മന്തീല് അതേ ഓൻ താല്പര്യം ഉള്ളൂ മറ്റേലൊന്നു
പച്ചക്കറികളെക്കാളിലും കൂടുതല് ഇഷ്ടായിരിക്കും
ഉം പച്ചക്കറി കയ്ക്കും മോന് വെണ്ടക്കകറി പരിപ്പും മുരിങ്ങന്റെ കറി
ആഹ് ആഹ് ആഹ് അത് ശരി ശരി
എന്താ പറയാ ഇത്ണ്ടല്ലോ കുമ്പളങ്ങ കറി തൈര് ത് അതൊക്ക നല്ല ഇഷ്ടാ ഇങ്ങനെയാകുമ്പോം വേറെ കൂട്ടാനൊന്നും വേണ്ട കറി ഒഴിച്ചിട്ട് മാത്രം കഴിക്കും
ആഹ് അത്ശരി എന്റെ കുട്ടികൾക്കും ഇഷ്ടാ കഞ്ഞിയായിട്ട് കുടിക്കാന്
ആഹ്
ആഹ് അവരും കഴിച്ചോളൂ
ഉം ഇവിടെ കഞ്ഞി കൊടുത്ത കഞ്ഞിന്റെ വെള്ളം മാത്രം നോക്കി കുടിക്കും
ആഹ് അത്ശരി ഇത് സ്പൂണില്ങ്ങനെ കോരി കുടിക്കാന് സ്പൂണ് കോരി കുടിക്കാൻ ഭയങ്കര ഇഷ്ടാ അതിപ്പ കറിയൊന്നും ഇല്ലെങ്കിതന്നെ അതങ്ങനെ കഴിച്ചോളൂ
ആഹ് ആഹ്
ആഹ് അത് ഇഷ്ടവാ പപ്പടം ഉണ്ടെങ്കി ഭയങ്കര സന്തോഷം
ഉം ഉം പപ്പടവും കഞ്ഞി പ്രത്യേക ടേസ്റ്റ്ല്ല ചുട്ട പപ്പടം ആവണല്ലേ ഒന്നും കൂടെ ടേസ്റ്റ്
ടേസ്റ്റ് ആഹ് അതെ അതെ ചുട്ട പപ്പടവാണേ പിന്നെയും ടേസ്റ്റ്‌ ആയിരിക്കും
ആഹ് ഞമ്മളാദ്യൊക്കെ അങ്ങനല്ലേ ചുട്ട പപ്പടോം കഞ്ഞിം
അതന്നെ പിന്നെ റുപയറ് ചോറിന്റെ കൂടെ മിക്സെയ്ത് വെക്കുന്നതും ആഹ് അതും അത് ഓക്കെ, അതൊക്കെ ഇഷ് ടവാ. ആഹ് അതെ അതെ അതെ ആഹ് അതെ അതെ. ഇപ്പം ഇപ്പം സ്കൂൾല് ചോറും ചോറൊക്കെയായി കഞ്ഞിയല്ല. ആഹ് ചോറായീ ബിരിയാണി അതെ അതെ. പാ അയി അയി ഇപ്പ ഈ സമയത്ത് അതൊക്ക നോക്കുമ്പൊ ഈ സമയത്ത് പഠിച്ചാ മതീന്നോർക്കും. അ ചിക്കൻ ചിക്കനുണ്ട്, മൊട്ടയുണ്ട്, മീന് ഓരോ ദിവസം ആഹ് നല്ല ചൂട് ചോറും കറിയാ അന്നൊക്കെ.
പാല്
ആഹ് അത് തന്നെ അത് തന്നെ. ആഹ് പാല് മൊട്ടാ ഏഹ് മൊട്ട കിട്ടാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മുട്ട കിട്ടിയത് ഓർക്കുന്നുണ്ട് ആഹ്. അത് ആഹ് ആഹ് അതെ അതെ അതെ അതെ. ക്ക ആഹ് ആഹ് അത് തന്നെ അത് തന്നെ. പക്ഷെ അതിന് നല്ലേ കൊണ്ട വെക്കുമ്പൊഴേക്കും ന ടേസ്റ്റായിരുന്നു, നല്ല മണവുമായിരുന്നു. ആഹ് അത് ഒന്നും വേണ്ട പക്ഷെ അത് നമ്മളെ വീട്ടിലുണ്ടാക്കിയാല് അത് എന്തോ അത്രേ ആഹ് അത്രെ അങ്ങനെയൊന്നു ആവൂല്ല. അതെ അതെ. അ അറിയില്ല പക്ഷെ, നല്ല ടേസ്റ്റ റ്റ വെള്ള ചോറും പയറും. ആഹ് അതെ അതെ. വേറ പിൾ ള്ളാര് ഫുള്ള് അധികും വേറെ ഭക്ഷണം കൊണ്ടുവരുന്ന കാണുമ്പോഴും ക്കെ ആഹ് ആ സമയത്ത് ക്കെ മടിയായിര്ന്നു ഇങ്ങനെ കഞ്ഞിം മേടിച്ച് കുടിയ്ക്കാനും
ആഹ് ആഹ്
ആഹ് പക്ഷേ ഇപ്പതൊക്കെ ഓർക്കുമ്പൊ ഒരു രസവാ.
ഉം
ആഹ് അയിൻ്റെ ടേസ്റ്റൊക്കെ ഓർക്കുമ്പം.
അതല്ലെ വീട്ടിന്നമ്മള് ചോറ് കൊട്ന്നാല് ആ ചെറുപയറിന്റെ കറി കൊർച്ച് വാങ്ങി യ്ക്കോലോ, ഇന്ന്ട്ട് ബാക്കിണ്ടേങ്കി വീട്ട്ക്ക് കൊണ്ടോവും.
ആഹ് അതെ അതെ. അരിയൊക്കെ കിട്ടുവായിരുന്നു.
ആഹ് ആഹ് അരി കിട്ടും. അന്നയ്ന് കഞ്ഞിവേണ്ടവര് എണീറ്റ്നിക്കാന്ന് പർഞ്ഞാ ഒരു മട്യെക്കേണ്.
ആഹ് അതെ അതെ.
യൂണിഫോമ് വേണ്ടവര് എണീറ്റ് നിക്കാന്നൊക്കെ പറയോലോ. ക്ക് മട്യാണ് സത്യം പർഞ്ഞാ അയ്നൊക്കെ. കുട്ട്യാള്
ഇപ്പൊ ആഹ് അത് തന്നെ ആഹ് അത് തന്നെ അത് തന്നെ. പക്ഷെ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പൊ ഒരു രസവാ. പഴേ കാലവൊക്കെ സ്കൂളി പോകുന്നതും നടന്നു പോകുന്നതും അത് അത് തന്നെ അത് തന്നെ. പയ് എല്ലാ പരീക്ഷേ എല്ലാ വർഷത്തെ അവസാനത്തെ പരീക്ഷയ്ക്കും കഴിഞ്ഞു വരുമ്പൊ മഴയായിരിയ്ക്കും.
ആഹ് അല്ലെങ്കിലും ഉണ്ടാവും, ആ സ്കൂൾക്ക് പോണ ടൈമില് കാറ്റും മഴിം.
അതന്നെ. പക്ഷെ പണ്ട് പിള്ളാരൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് സ്കൂള് നടന്നൊന്നും പോകുന്ന അത്രെ പേടിയില്ലായിരുന്നു. ഇപ്പം നമ്മുടെ പിള്ളാരെയൊക്കെ വിടാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് പേ നടന്നൊന്നൊരു കടേ പോ ന്ന് പറയുമ്പത് ത്തന്നെ പേടിയാ. അന്നൊക്കെ അത് തന്നെ ആഹ് ഇ ഇപ്പൊ നമ്മുടെ പിള്ളേര് സ്കൂൾ ബസിന് പോവുന്ന അതേ ദൂരവായിരിക്കും നമ്മൾ നടന്ന പോക്കൊണ്ടിരുന്നേ
ഉം
പക്ഷെ അങ്ങനെ ഇപ്പൊ നമുക്ക് വിടാൻ പറ്റുവൊയ്
ആഹ് അല്ല സ്കൂള് ഏഹ് സ്കൂൾ ബസില് പോവാണെങ്കി ഞമ്മുക്കൊരു പേടിയണല്ലോപോ
ആതന്നെ
വീട്ട്ക്ക് എത്തണവരെ ഒരു പേടി യെന്നെയള്ളോ
ആഹ് അതന്നെ അതന്നെ ആഹ് ഏഹ് എന്തായാലും ആഹ് ആഹ് അതെ അതെ പണ്ടത്തെ പണ്ടത്തെ കളികളുല്ല
ഉം ഒന്നുല്ല ഞാനൊക്കെ സ്കൂൾക്കെ ഈഹ് ഉച്ചക്ക് ഇപ്പണ്ടായിനന്നെ ടൈമില് ഈഹ് അൻ അഞ്ച് അഞ്ചു മുതല് ഏഴ് വരെ ഉച്ചക്കേഷന്നെ സ്കൂള് അപ്പം ഉം ഉം അപ്പൊ സ്കൂൾക്ക് പോണ ടൈമിലാ കാറ്റും മഴഇണ്ടാവും ഇന്നട്ട് നനഞ്ഞ് വീട്ട്ക്കന്നെ ചെൽപ്പോ പോവും യൂണിഫോമ് മാറ്റാന് കാരണം യൂണിഫോമല്ലേ പറ്റുള്ളൂ പിന്നെ പാ ഈ പാടൊക്കെ കടന്നിട്ട് പോവന്നട്ട് ട്ട് തോടും ഒക്കെണ്ടായിരുന്നു എന്നിട്ടവിടെ വെള്ളപ്പൊ ക്കൊണ്ടായിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഞങ്ങളെ സ്കൂൾക്കാക്കൻ ആൾക്കാരുണ്ടാവും
ആഹ് അത് ശരി ആഹ് ആഹ് ഞ ഞങ്ങൾ ആഹ് ഞങ്ങളടെതിന് അങ്ങനെയല്ല റോഡ് അങ്ങനെ പോകായിരുന്നു പക്ഷെ മഴ നനഞ്ഞു ബ്യാകും എല്ലാ നനയാരുന്നു എന്ത് കാണു
ആഹ് കാറ്റുണ്ടായിട്ടേ ആഹ് കാറ്റുണ്ടായിട്ട് കൊടയൊക്കെ പാ പാടത്തേക്ക് പാറിപ്പോവും അതൊക്കെ ഇപ്പളും ഇങ്ങനെ ഇന്നലെ കഴിഞ്ഞപ്പോലെ ഓർക്കാ
പക്ഷെ എത്ര പെട്ടെന്ന ഇങ്ങനെ വർഷങ്ങളെല്ലാം പൊക്കൊണ്ടിരിക്കുന്നെന്നാ ആഹ് ആഹ് പഠിച്ചത് ഇന്നലെ എല്ലാ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നും അതെതെ ആഹ് ആഹ് പകുതി പഠിച്ച കൂടെ ഉണ്ടായിരുന്നവരൊക്കെത്തന്നെ എവിടെയാണെന്ന് പോലും ല്ലു അറിയത്തില്ല ഏഹ് എന്തെങ്കിലും ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലൊക്കെ കണ്ട അങ്ങനെ ഉണ്ടെങ്കിലൊക്കെയുള്ളൂ ആഹ് ഏഹ് വിളിച്ചാലും ശരിക്കും മിണ്ടാനൊന്നും കാണത്തില്ലായിരിക്കും അവരെ എന്ത അതിലാ ആഹ് ആഹ് ആഹ് അങ്ങനെ അവർക്ക് ഒന്നിനും സമയം ഇല്ല ആഹ് അത് ശരിയാ എല്ലാരും ഭയങ്കര തെരക്കിലാണ് ഉം ആഹ് അതെ അതെ ആഹ് അതന്നെ അതന്നെ അതെ ഒന്നങ്കി ഫോൺ കണക്ട്യ്ത് കാണ സാധാരണ ഇപ്പൊ ടി വിയിലുള്ള കാർട്ടൂൺ പോലും കാണാനുള്ള ഇൻട്രസ് തില്ലാ ഇപ്പൊ ഏഹ് ഇപ്പൊ ഫോൺ കണക്ട്യ്ത് കൊടുക്കോണെങ്കി ആഹ് അതിന്റെ ഇത് അത് ഇപ്പൊ ഇൻട്രസ്റ്റ് അതുകൊണ്ട് നോർമല ആയിട്ട് എന്താ കാണണ്ടന്ന്റിയത്തില്ല ആഹ്
അല്ലെങ്കി എന്താ ഇപ്പോരു കളി
ആഹ് ആഹ് അതന്നെ ഇപ്പൊ ശരിക്കും പേരൻറ്സന്നെ പേടിയാ പിള്ളേരെ വെളി വിട്ട് കളിപ്പി കളിക്കുന്നന്നെ
ഉം ഉം
അതോണ്ട് വീ വീട്ടിലുള്ളവരെന്നെ പിള്ളേരെങ്ങനെ പിടിച്ചു വെച്ച് തന്നെ അതിപ്പോത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയത് കൊണ്ടാന്ന് തോന്നുന്നു
അല്ല ഞമ്മളൊക്കെ പഠിക്ണ കാലത്ത് ചെക്കന്മാരും പെകുട്ടികളൊക്കെ ഒരുമിച്ചല്ലേ പോയിന്ന്
ആഹ് അതന്നെ അതെ അതെ ഒരു പേടില്ല
ഉം
ഇപ്പം ഇപ്പം നമുക്കും പേടിയാ പിള്ളാർക്കും പേടിയാ ആഹ് ആഹ് അത് തന്നെ അത് തന്നെ അത് തന്നെ പണ്ട് എല്ലാരും ആഹ് കൂട്ടും കൂടി പിള്ളോരാണോ ഏത് ക്ലാസ്സാണോ അങ്ങനെയൊന്നുല്ല എല്ലാ ഒരു പ്രദേശത്തെ പിള്ളോരായിരിക്കും ആഹ് ഒരുമിച്ചൊരു പോക്കും അതെ അതെ ആ അവരവിടെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പഴും അതേ കൂട്ട് തന്നെ എല്ലാരും കൂടെ ഇന്റർവെല്ലൊക്കെ ആവുമ്പഴേക്കും ആഹ് ആഹ് അത് തന്നെ അതൊക്കെ ഒരു രസവായിരുന്നു ആഹ് അതെ അതെ ശരിക്കും എല്ലാ- ഇപ്പൊ ആഹ് ന്നാ ഓക്കേ ഓക്കെ ആ
ശരി ന്നാ